എവിടെ ബ്രോ എന്താരിപാടീ
എന്താ കളിക്കാന് ഇങ്ങനെ പോവാൻ നിക്കേനി അപ്പ എന്താലും ഒന്ന് കണ്ടപ്പോന്ന് നമ്പ്രണ്ടപ്പൊന്ന് വിളിച്ചോക്ക്യാ എന്താ പരാടി ഇങ്ങക്ക്
ഞമ്മളിതാ കളിക്കാൻ വാണ്ടി നിക്കെന്നേണ് ഞമ്മളിനിപ്പോ ഞമ്മളൊരു കൊറേരെ വിളിച്ചിട്ട് ഇങ്ങക്കൊരു വെഷ് ഒന്നുംതോന്നണ്ട ഞമ്മള് മറന്നുന്ന് വിചാരിക്കണ്ടാച്ച് നമ്മള് തിരി വിളിച്ചതാണ്
അതെല്ലേ ഞാപ്പെങ്ങനെ ഒരു വീട് ഇങ്ങനെ കണ്ടത്തിനടക്കയാണ് അംബാനിന്റെ അതുപോലെ നമ്മളെ ബിസിനസ് ഇന്ത്യിൽ വളരണ്ട ഒരു ഇതിനെ പറ്റി റ്റ് ഭയങ്കരാനെ വീട് വീടുകൻണ്ട് അപ്പളാണ് ഞാൻങ്ങനെ ആലോയ്ച് ഇന്ത്യ ന്ന് പറഞ്ഞാല് വലിയൊരു സാധ്യതകോടെ ഒരു ലോകം തന്നെയാണന്നുള്ള ആ ഒരു കാര്യം ഞാനി ആഹ് അപ്പൊ അങ് വീടിയോകണ്ട മനസിലാ കാര്നം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യള്ള ഒരു രാജ്യം എന്ന് പറ ഇന്ത്യാണ് അതോ നൂറ്റി അമ്പത് കോടിയോളം ആളുകളുള്ള ഒരു സം രാജ്യണ് ഇന്ത്യ അപ്പൊ വലിയ രീതീൽ ബിസിനസ്സ് സമ്പത് സ ബിസിനസ്സ് അല്ലെങ്കി സാമ്പത്തികമായിട്ട് ഉണ്ടാ ക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സാഹധ്യത നിറഞ്ഞൊരു ഒരു ലോ ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ഇപ്പൊ ഞമ്മക്ക് പറയുമ്പോ അംബാനി അദാനി പോലുള്ള വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഒ കെട്ടിപ്പെടുത്തി ഒരുപാട് ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുക്കന്നാ അറിയ ജിയോ അല്ലെങ്കി ഇപ്പ അമ്മക്ക് അമ്പാനെറ്റി പറയ്മ്പ തന്നെ അംമ്പാനിൻ്റെ ഒരുപാട് വ്യവസായ സ്ഥാപനം നമുക്കിപ്പൊ കൊണ്ടുവന് ഇന്ത്യേലരാ അവരൊക്കെ ചിന്താഗതികൾ അവരൊക്കെ മു ആദ്യ ഇന്ത്യക്കെ ഒരുപാട് രീതിയിൽ അവര് ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പ ഞമ്മക്ക് ഒരുപാട് തുറമുഖങ്ങള് ഇപ്പൊ ഒരുപാട് രീതിൽ തുറമുഖൊക്കൊരു വെറും അവരുടെ ഒരു ചെറിയ വ ആഹ് ഒരു ആഹ് ശതമാനം മാത്രമായിട്ട് പറയാൻ പറ്റുള്ളൂ കാരണം മറ്റനേകം വരും ഒരുപാട് കോടികൾ സമ്പാദിക്കുന്ന ഒരുപാട് മേഖലകൾ അവർക്കുണ്ട് ഐ ടി മേനക മേഖലകളുണ്ട് മറ്റുള്ള കൃഷിയുടെ മേഖലയിൽ തന്നെ അവർക്ക് ഒരുപാട് കോടികൾ നേരുണ്ട് പിന്നെ ഒരുപാട് മറ്റുള്ള ഫ ഫാക്ടറികള് അങ്ങനെ ഒരുപാട് മേഖലകൾ കൊണ്ട് നിറഞ്ഞ ഒരുപാട് സമ്പന്നരായിട്ട് പല ആൾക്കാരുണ്ട് രാ തിന് ഇന്ത്യ നമുക്കറിയ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംബത്തുള്ള ഒരുപാട് സ സംമ്പ സമ്പന്നരപ്പെട്ട ആൾക്കാരാണ് അംബാനി അദാനി പോലുള്ള ഒരുപാട് ആൾക്കാര് അവരിപ്പ നമ്മള് നമ്മുടെ പൊളി നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ അവരുണ്ട് അവര്ക്ക്‌ സ്വാധീനം ചെൽ കാരണം നമുക്കറിയാം നമ്മളെ ബജറ്റ് കാര്യങ്ങളിലാണെങ്കിലും എല്ലാ മേഖലയിലും അവരുടെ അവരുടേതായിട്ടുള്ള സംഭാവനകൾ ചെയ്യുണ്ടെന്നുള്ള അപ്പോ ഇന്ത്യയുടെ ബിസിനസ് സാധ്യത അതായത് ബിസിനസ് സാധ്യത സംസാരിക്കണേ ഒരുപാട് സംസാരിക്കാനുള്ള വിഷയാ ഞമ്മക്ക് കാരണം ആഹ് കോടികൾ ആളുകളുള്ളൊരു സം ഒര് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം വാങ്ങാനുവ്ടെ ആൾക്കാര്ണ്ട് അവർക്കൊരു നഷ്ടം എന്നുള്ള കാര്യം ഒരിക്കലും അമക്കെന്താണ് ഈ ഇന്ത്യയില്‌വടെ കച്ചോടം ചെയ്യല് കൊണ്ടോ ബിസിനസ്യ്യല്കൊണ്ടോ സംഭവിക്കാൻ പോണില്ല അപ്പൊ നിങ്ങളോട് ചോദിക്കാന്ന്ണ്ടെല് ഉം നിങ്ങക്ക് ഇത്ര രീതില് ഇന്ത്യയുടെ ബിസിനസ് സാധ്യതകൾ എത്രത്തോളംണ്ട് അത് എത്രത്തോളം അമക്ക് ന്നമ്മള് ന്നമ്മള് ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളംഎല്ല എന്ത് നല്ല ഒരു അവസരമാണ് ഇന്ത്യ എന്ന്ള്ളത്.
ഞമ്മള്ക്ക് കൂടുതൽ അവസരം ഇന്ത്യയിൽ തന്നെ ലഭിക്കുന്നുള്ളൂ ഞമ്മളെന്ന് പറഞ്ഞ ഞാനൊക്കെ ഒരു ചെറിയ ചെറുപ്പക്കാരനാണ് ഇന്റെ മൈൻിലൊക്കെ വന്നിന്നൊര് ഞാൻപ്പോരു പത്തൊമ്പത് വയസ്സായ ആളാണ് അപ്പോ ഇന്റെ മൈൻഡില് വന്നിന്നൊര് ഇരുപത്തൊന്ന് വയസിനുള്ളില് എങ്ങനെലും ലൈഫ് സെറ്റാഗണം ഒരു ബിസിനസ് മാൻ ആവണം. അപ്പ അയ്ന് ബിസിനസ്മാൻ ആവണെങ്കി ഞമ്മള്ത് ടെക്ക് റിസ്ക്ട്ക്കണം റിസ്ക്ക്ട്ത്താതന്നെ ന്നമ്മളെന്തേലും സക്സസാവൊള്ളൂ. അപ്പോ ഇതിനെ കുറിച്ചൊക്കെ ഞമ്മക്ക് ഒര് മോട്ടിവേഷന് ഇൻസ്പറേഷൻ തരുന്ന ആൾക്കാരേന്നെണ് അംബാനി അദാനി പറിണത്. പഷെ അംബാനി വിചാരി അംബാനി ഇല്ലെങ്കി അമ്മളെ കേ ഞമ്മളെ ഇന്ത്യയുടെ തന്നെ ബജറ്റ് റ്റൊക്ക് താഴും പ്രോഫിറ്റ് താഴും അതേപോലെ ഗ്രാഫ് താഴും എഹ് അതേപോലെ തന്നെ ന്നമ്മള് ഓരേ അമ്മള് ഇന്ത്യക്കാര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ മുഖ്യമന്ത്രിയും എല്ലാരും കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാ സ്റ്റേറ്റിലെല്ലാരും മറ്റേ ഒന്ന് പൊക്കി വെക്കുന്നന്നെ അംബാനിയാണ് ഒന്നാമത് അവരില്ലെങ്കിൽ ഞമ്മളെ ഇന്ത്യയുടെ സാധീനം നിലച്ച്പോവും അത്രിംഅധികം ബിസിനസ് അവരുടെ വളർന്ന് പോയി ന്നമ്മുടെ വേൾഡിൽ തന്നെ പിന്നെ അതേപോലെ പറെണ് ഞമ്മളെ കേരളത്തിലൊന്ന് പറയാണെങ്കി ഞമ്മളെ യൂസുഫ്ക്ക. യൂസഫ് കാടെ ബിസിനസ്സ്റിണേ ഞമ്മള് എവിടെണ് ഐക്കുമേലെണ് ഞമ്മളെയു ഇന്ത്യയിലെ അംബാനി പറിണേ അപ്പോ ഇതിനെ കുറിച്ച്ട്ടൊക്കെ ഞമ്മള് പറയണ ഞമ്മള് ടൈക്ക് റിസ്ക്ക്. ക്ക്‌ ഇട്ക്കുമ്പോ ഞമ്മളയ്നൊരു ബെൻഫിറ്റിട്ടും ഫസ്റ്റ്ത്തെചലഞ്ച് ഞമ്മള് തോറ്റു പോയാലും പിന്നെത് പിന്നെ ഞമ്മള് ജയിക്കുംന്നൊര് വിശ്വാസം ഞമ്മളെ മനസ്സിലുണ്ടാവണവരെ ഞമ്മളയ്ന് പ്രയത്നിക്കണം. പിന്നെ ഇഞ്ഞി ഇപ്പൊ ഞമ്മളൊരു ചെറിയ ഷോപ്പ് തൊടങ്ങാണെങ്കി തന്നെ ഞമ്മക്കയില് ബെനിഫിറ്റ് ണ്ടാക്കണം മൈൻറ് അപ്പ തന്നെ വരാം പിന്നെ അതേപോലെതന്നെ ഞമ്മളൊരു കഫേ തൊടങ്ങാണ് നമ്മളെ സ്വന്തം പെസക്ക്‌ ഞമ്മള് ഒറ്റ പാർട്ടണർ ആയിട്ട് ഒരു കാഫേ തൊടങ്ങാണെങ്കി ഞമ്മളയിന് റിസ് തില് അമ്മള് പണിട്ക്കും അപ്പോ അയിന്റെ ബെനിഫിറ്റ് അമ്മക്ക്‌ കിട്ടുമ്പോ അമക്ക് അം അയിന്റെ റിസ്ക് ഇല്ലാതിരിക്കുമ്പോ ഞമ്മള്പ്പോര് മുതലാളിയായ്ട്ട് ബാക്കിയുള്ളവരേ കീഴില് പണി ബക് ളൊരകൊണ്ട് പണിട്പ്പിക്കുമ്പോഴാണ് ഞമ്മളെയില് വിജയിച്ചു ക്കും ന്നറിയൊള്ളൂ അല്ലാതെ ഞമ്മള് ബാക്കിയുള്ളവരെ അടി പോയിറ്റ് പണിട്ക്കുമ്പോ ഞമ്മള് ഓലെ തൊഴിലാളി തന്നെയാണ് അടിമ പോലെയാണ് ഞമ്മള് പണിട്ക്ക്‌ണേ ഓല് പറെണേ തൊള്ളെര്ക്ക്‌ണ ഒക്കെ കേൾക്കണ്ടെരും അപ്പൊ അയിനണക്ക്‌ മെയിൻ ഇൻസ്പിറേഷനും മോട്ടിവേഷനുയാണ് ഈ അംമ്പനി പറിണ ആള്. ആള് ഇത്ര ഈ ലോകത്ത് ഈ പഹ് മറ്റേ വിഭജിച്ചു കെടക്കുന്നുണ്ടെങ്കി അയിനൊക്കെ കാരണം ഇയാളെ. ബിസിനസ് മൈന്ഡും ഇയാളെ പേസം തന്നെയാണ് പിന്നെ ഇപ്പ ഞമ്മള് പറയാണെങ്കി മട്ടെ മറ്റേ ടെസ് ല ടെസ് ല കമ്പനിയുടെ ഓണർ ആളെ കുറിച്ചിട്ടൊക്കെ പറയാണ് ആളാണ് ഇപ്പ ഏറ്റവും ഈ ലോക പ്പെറ്റവും വല്ല്യ ബിലിജെണർ ബിൻജെണർ പറഞ്ഞ ആൾക്ക് ഇ എത്ര ആള് എങ്ങനെയാണ് ആ പെസൊക്കെ ചെലവാക്കാന്നന്നെ ഞമ്മള് അലോയിക്ക്ണേ ഞമക്കിവടെ ഒരീസൊരഅഞ്ഞൂറ് മുന്നൂറ് എഴുന്നൂറൊക്കെണ്ടാക്കാനുള്ള കഷ്ടപ്പാട് ആലോഴിക്കുമ്പോ ആളൊരു ബില്യണർയിക്കാണ്. അപ്പ ആള് എങ്ങനെയാണ് പേയിസ ചെലവാക്ക അതൊക്കെയാണ് എമ്മളാ ആലോയിക്കണേ ഏഹ് ആളൊരു ബില്ലണറായി അറിം ഞമ്മളൊന്നും എവടിം എത്തിട്ടില്ല അപ്പൊ അത്രയും പൈസ ആളൊര് ചെൽപ്പോര് ഇരുപത് ഇരുപതല്ല പത്ത് ജന്മം പത്ത് ജന്മല്ല ആള് പേരകുട്ട്യാളെ പേരകുട്ട്യാളെ പേര കുട്ട്യാക്ക് ജീവിക്കാള്ള പൈസആള് ഇണ്ടാക്കിച്ച്ട്ടാണ് പ്പൊ ഇവടെ ജീവിക്ക്ണേ അപ്പൊ ആളൊക്കൊ ഒരു തലവിധി അത്ര അടിപൊളി തലവിധി വേണം ഭാഗ്യം വേണം ഇപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങൾക്കെന്താപറയാള്ളത്?
അത് പറഞ്ഞപ്പളാണ് ഞമ്മള്ങ്ങനെ ആലോയിക്കും അവരൊക്കെ എന്തിനാപൊ അവര് അമ്മള് രണ്ട് ഒരു ജീവിക്കണം ജിവി ഞമ്മള് രണ്ടല്ല ഒര് പത്ത്ജീവിതം ജീവിച്ചാലും അവര്ടെ ആ സമ്പത്തിന് അത്ര അമുക്ക് എത് അപ്പൊ നമ്മളങ്ങെ ചിന്തിക്കും എന്തിനാപ്പൊ അവല് സമ്പാതിച്ചേക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കണ നമ്മളെത്രത്തോളം സമ്പാദിക്കും അതിനനുസരിച്ച് നമുക്ക് ചെലവുണ്ടോന്നല്ല അപ്പൊ നമ്മുക്ക്പ്പൊ നമ്മള ഒരുര ഒരു മൂയിരപ്പതിനായിരുപ മാസംണ്ടാക്കുന്ന സംഭവിച്ച നമ്മള ചെല വ ഇതിനനുസരിച്ച് നമ്മള് ചെലവ്ണ്ടാവുക പക്ഷെ ഇപ്പ ഈ വലിയ രീതിയിൽ സമ്പാദിക്കുന്ന ആൾക്കാരെ സംഭവ അവരുടെ ചെലവ് അതിനനുസരിച്ച് ഉണ്ടാവാ ഇപ്പ നമ്മുക്കന്നെ അറിയാ ഈ ഒരു അടുത്ത് വലിയൊരു ഉദാഹാരണം നമ്മള ഒരു ഒരു വലിയൊരു ബിസിനസ്സ്മാൻ നമ്മൾക്കന്ന അറയാം ഒരു നമ്മള ഒരു റിലയൻസിന്റെ ഇടപെട്ട ഒരു ബിസിനസ് മാൻ ഒരു സ്വയം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെൊക്കെ നമുക്കറിയാം അദ്ദേഹം ഭയങ്കര രീതിയി ഒരു സമ്പത്തുള്ള ആള് കൂടിയായിരുന്നു അദ്ദേഹം ഈ റിയൽ സ്റ്റേറ്റിന്റെ മേഖലക്ക് ഭയങ്കര പ്രശസ്ത ആളായിരുന്നു അപ്പ അദ്ദേഹത്തെ നമ്മ വിചാരിച്ച അദ്ദേഹം ഭയങ്കര സന്തോഷത്തിലാണ് അദ്ദേഹത്തിന് ഒരുപാട് പണം ലഭിക്കേണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് രീതിയിൽ കടങ്ങൾ ഉണ്ടായിരുന്നുള്ള യഥാർത്ഥ വസ്തുതയാണ് അപ്പൊ ഇത്തരം ഇങ്ങനത്തെ പണക്കാരെ സംബന്ധിച്ച് ഒരുപാട് രീതിയിൽ കടങ്ങളും അവരുടെ ജീവിതത്തില് ഇണ്ട് എന്നുള്ള അതൊക്കെ നമ്മള് വിചാരിച്ച പോലെ ഒരു ജീവിതം ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ അവർക്ക് ചെലവുകളുണ്ട് അവരുടെ മറ്റുള്ള വാഹനം അവരുടെ സഞ്ചാരത്തിനും മറ്റുള്ള എല്ലാ മേഖലയിലും ഒരുപാട് രീതിൽ ചെലവുകൾ അവർക്ക് വരണ്ട് എന്നുള്ളതാണ് പിന്നെപ്പ എന്ന് പറയുമ്പ അദ്ദേഹത്തിന്റെ ഒരു ആശയങ്ങള് ഭയങ്കര ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു കാരണം അദ്ദേഹം കൊണ്ടുവന്ന ജിയോ എന്നുള്ള ഒരു സംഭരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വെച്ചാല് ആദ്യം അതവരെ എന്തേ ഫ്രീ ആട്ട് ആൾക്കാര്ക്ക് കൊടുത്തു ഫൈവ് ജി ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പൊ ആൾക്കാര അതിലേക്ക് ഭയങ്കര ഇതിൽ ഒരുകി എത്താണ്ടായത് എന്നാ പിന്നീട് കുറച്ചങ്ങ്ട് കഴിഞ്ഞപ്പോ എന്തായി അദ്ദേഹം ഭയങ്കര ഇതിന് വില അങ്ങിട് ഇട്ടൊടുത്തു പക്ഷെ എന്നാലും ആൾക്കാരെന്തെയ്യും അത് തന്നെ കടിച്ചു തൂങ്ങി നിന്നു അങ്ങനെ കോടിക്കണക്കിന് രൂപകള് അദ്ദേഹം നേടിയത് ഇത്തരം ഒരു ബിസിനസ് മേഖലേൽ അത് ഇണ്ടാക്കാൻ പറ്റിയിന്നുള്ളതാ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് മേഖലകളുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുമ്പോ അദ്ദേഹപ്പം ഇന്ത്യയില് ഭയങ്കര മേഖല ഇപ്പൊ എണ്ണ മേഖല നോക്കുകയാണെങ്കി ഈ പെട്രോള് ഡീസല് കാര്യങ്ങളൊക്കെ ക്രൂഡ് ഓയില് ഒക്കെ ഇന്ത്യയിലേക്ക് കയറ്റും ഇറക്കുകയും ചെയ്യുന്നാല് ഇന്ത്യയിന്ന് കുറച്ച് രീതിയില് കയറ്റുകയും ചെയ്യുന്ന വലിയൊരു ഭാഗം അത് ഇത്തരം അംബാനിയുടെ ഒരു കമ്പനി അദ്ദേഹത്തിന്റെ ഓഹരിയിൽ ഇപ്പോ നടക്ക്ണ്ട് എന്നുള്ളതാ പിന്നെ മറ്റൊരു മേഖലയാണ് അദ്ദേഹത്തിന്റെ പെട്രോ കെമിക്കൽ മേഖല പിന്നെ ടെലികോം മേഖല പിന്ന അതുപോലെ തന്നെ റീറ്റെയിൽ മേഖല തുടങ്ങിയ ഒരുപാട് മേഖലകൾ എന്താണ് ഇത്തരം അംമ്പാനി പോലുള്ള വലിയ വലിയ വ്യവസായികള് ഒരു കൈപ്പടി ഒതുക്കിന്നുള്ള പക്ഷെ അവര് ചില അവര് കോടികള് ചിലവഴിക്ക്ണ്ട് ഒരു നിലക്ക് സർക്കാരും അവരെക്കൊണ്ട് വലിയൊരു ഉപകാരാണ് കാരണം അവര് ചിലവ ന്ന അവര് കൊണ്ടുവരുന്ന ഇത്തരം പദ്ധതികള് മൂലം സർക്കാരിന് വലിയ രീതിയിൽ ലാഭണ്ട് കോടികള് അയിന് ഓഹരികൾ കിട്ടണ്ട് അമേരിക്ക പോലെ വലിയ വലിയ വൻകിട രാജ്യങ്ങളിലേക്ക് അവര് കയറ്റുമതി ചെയ്യ്ണ്ട് അപ്പൊ സർക്കാരിനും കോടികൾ ഇതിനോട് കിട്ട്ണ്ട്ന്ന്ള്ളതാ അതുകൊണ്ട് സർക്കാർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമം കാര്യങ്ങൾ അവ ചെയ്ത് കൊടുക്ക്ണ്ട്ന്നാ അപ്പ ഭയങ്കര രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പ എന്താ ഇത്തരം ഈ മേഖല കൊണ്ടു വന്ന് ബിസിനസ് മേഖലേൽ വന്നു ഇനിയും വള വളന്നുകൊണ്ടിരിക്ക ഇപ്പ നമുക്കറിയാം ഡൽഹി പോലുള്ള വലിയ വലിയ നഗരങ്ങളിൽ പോകുവാണെങ്കില് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ നമ്മുടെ കേരളത്തിലടക്കം വ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്ക അപ്പൊ തുറമുഖങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നുള്ളാണ് അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് രീതിയിൽ മാറ്റങ്ങൾ ഇനിയും സംഭവിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഇനിയും പറക്കാനുള്ള ഒരു സമയങ്ങളൊക്കെ ഇനി വരാനിരിക്കാണ് അപ്പൊ നമ്മളെന്താവാ നമ്മള് കൃത്യമായ ഇന്ത്യ മനസ്സിലാക്കി കൊണ്ട് പ്രവർത്തിക്കാന്ന് ഇണ്ടെങ്കില് ഒരുപാട് രീതിൽ നമുക്ക് പൈസ ഇണ്ടാക്കാനും നമുക്ക് നമ്മുടെ ആശയങ്ങൾ ലോകത്ത് അറിയിക്കാനൊക്കെയിള്ള ഒരു വലിയ അവസരം തന്നെ നമുക്ക് മുമ്പില ഉണ്ടെന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുക എന്നുള്ളത് അത് ഒരു നിലക്ക് നമ്മളെ നമ്മുക്കും നമ്മുടെ വരും തലമുറക്കൊക്കെ വലിയ വലിയ സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുക്കാൻ പറ്റും നമ്മള് കൃത്യമായിട്ട് നമ്മള് വി വി വിശകലനം ചെയ്യുവാണെങ്കില് ഒരുപാട് സാധ്യതകളുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇന്ത്യ എന്ന് പറഞ്ഞാ ഒരു കോടികള് ആൾക്കാരുള്ള സംസ്ഥാന ഒരു രാജ്യമാണ് ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കയാണ് അപ്പൊ ഇത്തരം രാജ്യങ്ങളൊക്കെ നമ്മള് ഉപയോഗം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കണം എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം അതിന് നമ്മൾ സർക്കാരിന്റെ ഭാഗത്തുള്ള സംവിധാനങ്ങളൊക്കെ നമ്മള് ചോദിച്ചു വാങ്ങണം കാരണം സർക്കാർ ചെലവഴിക്കാൻ തയ്യാറ കാരണം അവർക്ക് ലാഭമുള്ള പരിപാടികൾ സർക്കാരും ചിലവഴിക്കും അങ്ങനെ ഇത്തരം കാര്യങ്ങള് കൂടുതലായിട്ട് എടപെടുകയാണെങ്കി മ്മക്ക് എന്താ ഒരുപാട് രീതിയിൽ ലാഭം ഉണ്ടാക്കാന്നുള്ളതാ അപ്പൊ നിങ്ങോട് ചോദിക്കാതിടല് നിങ്ങള് ഇത്തരം രീതിയിൽ ഈ ജിയോ എന്നുള്ളൊരു സമ്പ്രദായം ഇന്ത്യയിൽ കൊണ്ടുവ ഈ ഒരു ഇ ഇതിന്റെ ഒരു പദ്ധതിയെ പറ്റി അഥവാ അതിന്റെ ഒരു ഐഡിയ അഥവാ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ട്രിക്ക് എന്ന് പറയാം അതിനെ പറ്റി നിങ്ങക്ക് എന്താ പറയാനുള്ളത്
അതിനെ കുറിച്ച് നമ്മള് പറയണ എന്നാല് ജിയോ ഓല് കൊണ്ടുവന്ന് ഭയങ്കര ഓല്ക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കി ഓല് ആദ്യം നമ്മുക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപക്ക് ഒരു ജി ബി ഡാറ്റ കിട്ടിയിരുന്ന ഒരു സംഭവം പിന്നെ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായി പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ റീചാർജ് എടു എടുത്തു കളഞ്ഞു എന്നാണ് എൻ്റെ ഒരറിവ് പിന്നെ അത് മുന്നൂറ്റി നാപ്പത് റുപ്യ മുന്നൂറ്റി നാല്പ്പത്തൊമ്പത് റുപ്യക്കാണ് ഒന്നര ജി ബി പിന്ന അൺലിമിറ്റഡ് ഫൈ ജി അടക്കം കിട്ടണെങ്കി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പക്ഷെ ഞാനിപ്പോക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് ഒന്നും കൂടിയും നമ്മള് ജിയോ ബെറ്ററാണ് നമുക്ക് പുറത്ത് കറങ്ങുമ്പോൾ സിറ്റിയിലെകറങ്ങാം ഞങ്ങളെ ഇവിടെ റേഞ്ച് വി ഐക്കാണ് ഒന്നും കൂടി റേഞ്ച് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ വി ഐ ഞങ്ങളെവിടെ റേഞ്ച് ഇല്ലെങ്കിലും ടൗണ്ക്ക് ഇറങ്ങുമ്പോൾ ഉള്ള് ഞങ്ങക്ക് ഫൈവ് ജി പിന്നെ ജിയോ എന്ന് പറയണത് പിന്നെ ഞാനൊരു കാര്യം പറയുമ്പോ എന്റെ മനസ്സ് പറയണത് ക്യാഷ് നല്ല ഉണ്ടാക്കണം പക്ഷെ അതിന്റെ ഒപ്പം സമാധാനമാവണം സമാധാനം ഇല്ലാതെ ക്യാഷ് ഉണ്ടായിട്ട് കാര്യം ഇല്ല പിന്നെ ക്യാഷിന്റെ പേരിൽ ഞമ്മൾ ബന്ധം മുറയുമ്പോളും നമുക്ക് അവിടെ സമാധാനം നഷ്ടപ്പെടും ആ ഒരു ചിന്ത നമ്മക്ക് വേണം ക്യാഷ് ഉണ്ടാക്കാന്ന് മാത്രം പോരാ സമാധാനം വേണം ലൈഫ് സെറ്റ് ആകുംവേണം തലയില് ഭാഗ്യംവേണം പിന്നെ ഇതില് കൂടുതൽ പറയണല് നമ്മള് ഈ ഇന്ത്യയിന്ന് ഓരോരുത്തരേന്ന് ഒരു രൂപ വെച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നൂറ്റി അൻപത് കോടിയായി നൂറ്റിമ്പത് വേണ്ട ഒരു കോടി വേണ്ട നമുക്കൊരു പത്ത് ലക്ഷം നമുക്ക് ഒരു സംരംഭം തുടങ്ങാം അടിപൊളി സംരംഭം നമുക്ക് ചെറിയൊരു സംരംഭത്തി നമുക്ക് വലുതാവാം ഇപ്പ നമ്മളൊക്കെ ഈ ചെയ്യോ ഈ ബിസിനസ്മാനായൊക്കെ ചെറുപ്പം മുതൽ കഷ് ടപ്പെട്ടു പതിനഞ്ചാം വയസ് മുതല് പണിക്ക് പോയി ഇരുത്തി രണ്ടാം വയസിലാവുമ്പോ എനിക്ക് തോന്നുന്ന് സെറ്റായി ബിസിനസ് തുടങ്ങാം സെറ്റായി ബിസിനസ് തുടങ്ങി ഇരുപത്തഞ്ചാമത്തെ വയസിന്റെ ഉള്ളിലൊരു ലൈഫ് സെറ്റില ആക്കാണ് അതാ അപ്പൊ ഓൽക്കൊരു റിസ്ക് വരില്ല പിന്നെ ഓല് പണിയെടുക്കേണ്ട ആവശ്യമില്ല പണിയെടുക്കണൊക്കോലെ തൊഴിലാളികളാണെ അപ്പൊ അവിടെയാണ് ഓലെ ബിസിനസ് മൈന്റ് പിന്നെ ഈ ജിയോ എന്ന് പറയണെ ജിയോന്റെ പമ്പും നമ്മളെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നിലനിൽക്ക്ണ്ട് ജിയോന്റെ പമ്പിന്റെയും ബെനിഫിറ്റാണ് ജിയോന്റെ പമ്പ് ഒന്നും കൂടി അത്യാവശ്യം അടിപൊളി പമ്പുകളാണ് നമ്മൾ ഈ എച്ച് പിനൊക്കെവെച്ച് നോക്കുമ്പോ മൈലേജ് ഒന്നും കൂടി കിട്ടും എന്തൊക്കെയാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ കൂടുതൽ ആൾക്കാരും അതിനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ജിയോനും ജിയോപ്പോ നമ്മള് സിം ജിയോ സിമ്മ് നമ്മള് ഫൈവ് ജി ആദ്യമായിട്ട് കൊടുവന്ന ജിയോ ആണെന്ന് തന്നെയാണ് മനസ്സ് പറയണത് പിന്നെ അതില് കൂടുതൽ പറയണത് ജിയോന്റെ മറ്റേ ആൾക്കാരും ഇതില് ഭയങ്കര സപ്പോർട്ടാണ് ജിയോന്റെ മറ്റേ ഓരോ ആൾക്കാരും ജിയോക്ക് വേണ്ടി ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ജിയോന്റെ ടവറുകളും ഒക്കെ നമ്മളെ ഇന്ത്യയിലും കേരളത്തിലും വളരെ അധികം കൂടി വന്നു ഇതൊക്കെ ആ ചെങ്ങായിടൊരു ബിസിനസ് മൈൻഡ് തന്നെയാണ് പിന്നെ ഗൾഫിലേക്കും ജിയോന്റെ റേഞ്ച് കിട് ട്ടുന്നുണ്ടാണ്ന്ന തോന്നുന്നു പക്ഷെ വി ഐക്ക് ഒന്നും കിട്ടുന്നില്ല വി ഐ ഗൾഫിലേക്ക് റേഞ്ച് ഏ അപ്പതിനെ കുറിച്ചിട്ട് നമ്മള് പറയ്മ്പൊ നമക്ക് കുറേ പറയാൻണ്ട് ജീഒനെ കുറിച്ചിട്ടും ബിസിനസ് മൈൻഡായ കാര്യങ്ങൾ നമ്മള് ചെറിയൊരു സംരംഭം ത്തിൽ നിന്ന് വലിയൊരു സംരംഭത്തിൽ എത്തുന്ന വരെ നമക്ക് ഭയങ്കര ടെൻഷനാ ടൈം പക്ഷെ അത് എത്തിക്കയ്ഞ്ഞാൽ നമക്കയിന്റെ ബെനിഫിറ്റ കിട്ടും ഞമ്മക്ക് പിന്നെ അവടെ അമ്മടെ ജീവിതം പിന്ന ഒരുറിസ്ക്കുല്ലാതെ അമ്മക്ക് ജീവിച്ചു പോവാ അപ്പൊതിനെ കുറിച്ച് നമക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കി ങ്ങൾക്ക് പറയാം
അതെ നമുന്തായാലും അവാനപ്പിക്കാം അത് ഒരുപാട് സാധ്യതകുണ്ട് സധ്യത കൃത്യമായിട്ട് മനസിലാ ക്കീട്ട് ഒരുപാട് ഇനിയും ഒരുപാ പദ്ധൽ കൊണ്ട് വരാ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഷംസിച്ച് നമുക്ക് എന്താവ നമുക്ക് അവാനിപ്പിക്കാം
ആഹ് നമക്ക് നേരിട്ട് കാണുമ്പോൾ ഇനിയും വർത്താനം പറയാം ഓക്കെ താങ്ക് യു
ന്ന ശരി